ഹലോ
ഹലോ ഹലോ ആ എന്തവാടെ
ആട കുഴപ്പൊന്നുമില്ല അങ്ങനെ പോവ്ണ്ട്
ഭക്ഷണം കഴിച്ചേ
ആഎന്താങ്ങളത് ഭക്ഷണം കഴിച്ചിട്ടില്ല ഉം ഇപ്പൊ കുള്ളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം വരിയാ
നേരം വൈകിയ
ആ ഒരോസം ഓരോ പോലെയല്ലേ
എന്നു ഒരേ ബൈക്ക് റിട്ടീന് വരൂലല്ലോ ലെ
ഉം അത
പിന്നെ വേറെ എന്തൊക്കെയാ
വേറെന്തൊക്കെയ നല്ലത് മക്കളൊക്കെ പോയില്ലേ
ആ അവരൊക്കെ പോയി അ രാവിലെ പോയാ പിന്നെ ഫുള്ള് ഫ്രീ ആയില്ലേ ഒരു ഒമ്പത് മണി വരെ ഭയങ്കര ഓട്ടപ്പാച്ചിലാക്കാരം അത് കഴിഞാ പിന്നെ
ഉം പിന്നെ
പിന്നെ എന്താ എന്താറിയോ വിലെ ഡ്രൈവിങ്ങ് ലൈസ ൻസിന്റെ കാര്യം ന്തായി പഠിച്ച് കഴിഞ്ഞോ
ആ അതെങ്ങനെ നടന്നോണ്ട്ക്ക്ണ്ട് ഇങ്ങക്ക് താല്പര്യല്ലേ പഠി ക്കാന്
അല്ല എനിക്ക് താല്പര്യല്ല ഞാൻ വീട്ടിൽന്നൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിന്ന് പിന്നെ അഅ് ആഏർ വീട്ടിൽന്നൊക്കെ ഇങ്ങനെ ആങ്ങണതൊക്കെ പഠിപ്പിച്ചി
ഉം ചെഇപ്പള പന്ന് പറഞ്ഞാ ചെറിയ കുട്ടികളെ മുതൽ എല്ലാരും അങ്ങനെ നടക്കണതല്ല സത്യം പടക്കേ പോകുമ്പോ മടിയാണ്
മടിയാണ് ശരിയാണ്േ നമ്മക്ക് എല്ലരും ചോദിക്കും പിന്നെ എല്ലെങ്കും ചോദിക്കുമ്പ ഇന്റെൊക്കെ വീിലില്ലെങ്കില പറയാ നിങ്ങൾക്കൊക്കെ വി വീട്ടില് വണ്ടിന്നല്ലേ പഠിച്ച കൂടെന്നൊക്കെ പറയും പക്ഷെ നമുക്കൊരു പേടി
ഉം ഉം എനക്ക് ഇതേപോലെ തന്നെ ഭയര ങ്കര പേടിയാഎന്റെ ഹസ്ബൻറിിനെ കുറെ പഠിപ്പിക്കാൻ നോക്കിയതാണ് ഇപ്പല്ലോ ചീത്തര ചെയ്യ പിന ഞാ പറഞ്ഞു നിങ്ങ എന്നെ പഠിപ്പിക്കാണ്ടാ ഒറ്റക്ക് പഠിച്ചോണ്ട്
ആ് നഞമ്മള് ഓരപ്പ നക്കൂല ഇന്നവിട അങ്ങനത്തന്നെ പറയ ഇവിടെപ്പൊക്കെ പറയും ഇനി പുറത്തൊന്നന്ന് പോേിച്ച ഹസ്ബൻറ് പഠിപ്പിച്ചുന്നോളൂന്ന് പറ ടെ അത് പഠിച്ചാൻനിക്കുമ്പ ക്ക് ഞമ്മക്ക് പേടിയാ
ആ അതന്നെയ ഭയങ്കര ചീത്തയകാരി കാരണം ഓല് ഓൽക്കത് ളായ കാര്യമാണ് അപ്പൊ നമ്മള് ആക്കം പോലെ ആക്കം പോലെ ആ അങ്ങനെ കഴൂല ല്ലോ
എ. എ പെൺകട്ടിയേക്ക് അറിയുമ്പ ആൺകുട്ടികളെ മാദിരിക്കത്ത ഡ്രൈവിങ്ാനല്ല ഓല് ഫീൽഡ് അല്ല പോത്
ഉം ഉം ജോലി പറയാ എന്റെ പോലെ തന്നെല്ലേ മറ്റൂര് അങ്ങനെ പറ
ആ എല്ലാ കുട്ടികൾക്കൊക്കെ ഇപ്പ ചെറിയ മക്കൊക്കെ വര ഭയങ്കര ധൈര്യം ഞമ്മളാണ ബേക്കക്ക് നിനക്ക് പേടിയണ അ പ ഞാൻ സ്കൂട്ടിയൊക്കെങ്ങനെവല്ല ചോട്ടോ തൊട്ടോ ക്കുന്നല്ലാത അല്ലാത്ത ന്നെ എനിക്ക് പേടിയാണ് വീട്ടന്നൊക്കെ ഞാൻ വെറുതെ എടുത്ത് നോക്കും അന ഏട്ട ത്തിന്റെ മകള ഇപ്പോൊ ആങ്ങളുടെ മുോൻ പഠ പിിച്ചു കൊടുത്തിട്ട് ഇ പഠിച്ചു ചെറിയ മകളാണ് ഏട്ട പസിലണ
ഉം അതന്നെ പിന്നെ ഓലൊക്കെ ഇങ്ങനെ ഓട്ടണങ്ക നമ്മക്കൊരു മ ആ ഞാനിപ്പംതുടങ്ങി അ ഇനിയിപ്പ നോക്കിന്നിട്ട് കാര്യല്ല
ഏഹ് ക്ലാസ് എങ്ങനെ എപ്പളാ പോവല്
ക്ലാസ് നമ്മളെ ഒഴിവിനനുസരിച്ചാണ്
ഏ
ഒരു രണ്ടുമണി മുതൽ മൂന്നുണി വരെ ഒരു മണിക്കൂർ ക്ലാസ്സാണ്
ആഹ് ആഹ് ആ ആഹ് ഒരു മണിക്കൂർ പോകും നമുക്ക് ഏത് ടൈമിലും പോവാല്ലേ
ആഹ് ഞമ്മക്ക് അനുസരിച്ച് പിന്നെ വലിയ ആൾക്കാരൊന്നും ഇല്ല അവിടെ ആഹ് അതൊണ്ട് നമ്മള് പറയുന്ന ടൈമിൽ ജോലി ചെയ്തു തരുമാ
അലേഡീസാണോ അതോ ബോയ്സാണോ വിളിക്കുന്നത് കുഴപ്പില്യ
എന്റെ ഹസ്ബൻഡ് പറയും ടു വീലർ പഠിക്കണ്ട ഫോർ വീലർ പഠിച്ചോ പറയും പക്ഷെ ഞാൻ പറയും എനിക്കതൊരു ബുദ്ധിമുട്ടാ പക്ഷെ എനിക്കത് പേടിയാ കാരണം നമ്മള് എവിടെയെങ്കിലും ചെന്ന് നിർത്തുമ്പോളേ എന്താ സ്പെയ്സി കാർ ഇവിടെ വരുമ്പോ അത്യാവശ്യം സ്പേസ് വേണ്ടേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരി ക്കാനും മറിക്കാനും പിന്നെ ആൾക്കാരെല്ലാരും നോക്കും
ശരിയാണ് പക്ഷെ ശീലായാൽ ഓട്ടിക്കൊണ്ട് ശീലായ കുഴ പ്പില്ല അണ്ട് വീട്ടിലൊക്കെ വീട്ടിലിണ്ടോ വണ്ടി
ആഹ് വീട്ടില് വണ്ടിയൊക്കെണ്ട് അതന്നെ പറയല് വീട്ടില് വണ്ടി ഉണ്ടായിട്ട് വണ്ടി വെറുതെ കിടക്കാന്നല്ലാതെ ഓട്ടാനാളില്ലല്ലോ
ആഹ് എല്ലാടെത്തെ എല്ലായിടത്തെയുള്ള പ്രശ്നം അതന്നെ നമ്മൾ എന്നാലും പുറ പുറത്തക്ക് പോണം പുറത്തുന്ന് നോക്കണം ആഹ് വണ്ടി ആളില്ലെങ്കിലേ പഠിച്ചു കിട്ടിയ ഒരു കണ നമ്മുക്ക് തന്നെ കിട്ടിയ പോവാനും ഒരാളെ ഇതാക്കണ്ട ആശ്രയിക്കണ്ടാല്ലോ
ഉം ശരിയാ
ഇപ്പ എല്ലാരും അങ്ങനെ തന്നെയല്ലേ അയിനാല് വണ്ടി സ്വന്തം വണ്ടിയേറ്റ് കൊണ്ട് കൊടുക്കല്ലേ നമ്മളിപ്പോ വണ്ടി വിളിച്ച് പോകും കൊറേ പൈസയും കൊടുക്കണം
ഉം ബസ്സിനൊന്നും ഇപ്പോ അങ്ങനെ പോവാനയിക്കൂല്ല
ആഹ് ആഹ് ഓട്ടർഷേ പോവാ ഓട്ടർഷേല് ആണേ അതിനങ്ങാട്ടി പൈസ കൊടുക്കും വേണം ബസ്സിനെങ്ങാട്ടി അപ്പൊഇപ്പോ എത്ര ദിവസായി ക്ലാസ്സിൽ പോവാൻ തോടങ്ങിട്ട്
ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസായി
ഏഹ് ഏ പതിനഞ്ച് ദിവസൊക്കെ എന്താ പാട് മെച്ചണ്ടാ
ആഹ് കൊഴപ്പില്ല
ഉം ഉം
ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ഒന്നാമത് ഫസ്റ്റ് നമ്മുക്ക് വേണ്ടത്
നേരം വേണം അത് ഇല്ലാതെ നടക്കൂല ഒരിക്കലും നടക്കൂല
പിന്നെ നമ്മളെ ഈ പോക്കറ്റ് റോഡ് കൂടെ പോണപോലെ നമ്മള് ആമറ്റേ മെയിൻറോട്ടികൂടെ പോകുമ്പോ സംഭവം മെയിൻ റോഡാ സുഖം പക്ഷെ നമ്മളവിടുത്തെ ബസ്സാളൊക്കെ ഭയങ്കര ഓവർ സ്പീഡോ റോങ് സൈഡാ അങ്ങനെയൊക്കെ വരുന്നോണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് ഉം പിന്നെ അല്ലെങ്കിലെ ഈ പെണ്ണുങ്ങളെ വണ്ടി ഓട്ടണ കാണുമ്പോ ചിലർക്കൊക്കൊരു കളിയാക്കലും അങ്ങനെ
സ്വതവേള്ള നമ്മളിപ്പോ നമ്മ നമ്മളെന്നെ പോകുമ്പോളേ നമ്മള് നമ്മടെ ഹസ്ബൻഡിനൊപ്പം പോവുമ്പോ പറയും ഓര് തിരിച്ചുമാ അതാ പെണ്ണാണ് നോക്കിപ്പോയില്ലെങ്കിൽ നമ്മക്ക് പണി കിട്ടുന്നാ പറയല് ഉം അത് ഓ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സ്പീഡാണ് എന്നൊക്കെ പറയല് ഞാൻ കൊറേ കേട്ടക്കിണത് ഞമ്മളപ്പം തന്നെ പോയിപ്പോളെ
നമ്മളന്നെ പറയും
ഉം നമ്മളും പറയും ഓരും പറയും അത് നമ്മള് കേൾക്കന്നല്ലേ ഇപ്പ നമ്മള് കോട്ടുമ്പോളേ നമ്മുക്ക് അതിന്റെ മനസ്സും സംഭവം മനസ്സിലാവുള്ളു ഏ ഇങ്ങനെ പൈസൊക്കെ ഇങ്ങനെ കണക്കോളണ്ടാ
ആ പൈസ എന്നാലും അവിടെയാണ് കൊറവ്
ആ ആ ആ ആ
ഒക്കെ നോക്കിട്ടാ പോയത് പിന്നെ ഇന്നൊരു അറിയണ ആളു ആണ് അത് പിന്നെ കുറച്ച് ചെലവിൽ അങ്ങനെ
ആ ഹൈസ്കൂള് കുറെ ആൾക്കാരു ഇണ്ടോ പഠിക്കാൻ വരുന്ന ഇണ്ടോ
ആ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പഞൻ ഇവിടന്ന് തന്നെ ഞാനും ഇന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോണത് ഉണ്ടെന്നു പറഞ്ഞപ്പോ ഞാൻഅവളൊപ്പം അങ്ങനെ പോയതാ
അടുത്തതന്നെ യിരിക്കൂലേ
തന്നെയാണ് പിന്നെ ഒന്നാമത് ഇന്റെ വളാപ്പാന്റെ മാപ്പ കല്യാണം കഴിഞ്ഞ അപ്പൊ ഓക്കയാണെങ്കിൽ വണ്ടി ഒട്ടാന അറിയാം
അറയാ
അപ്പൊ ഞാൻ പഠിച്ചില്ലെങ്കി മോ
ഓശായല്ല അപ്പൊ ചെയ്നി ആ പിന്നെ അതെല്ലോടത്തള്ളതല്ലേ ആ ഓരെ പോലെ ഓലെ പോലന്നന്ന് പറലല്ലോ സ്കൂട്ടി കിട്ടലുണ്ടോ അപ്പൊ സ്കൂട്ടിയ കാറൊക്കെ സ്കൂട്ടി ഓട്ടി വോക്കോ പിന്നെ സൈക്കിളിന്റെ ബാലൻസ് ഉണ്ടെങ്കിലോ.
സൈക്കിൾ ബാലൻസ് എനിക്കില്ല, പക്ഷെ ഇപ്പൊ ഇനി സൈക്കിൾ ബാലൻസിന്റെ ആവശ്യം ഇല്ലല്ലോ അല്ലാതെ തന്നെ എല്ലാരും. പോയിട്ടുണ്ടല്ലോ
സ്കൂട്ട് ഒക്കെ പെ
ആഹ് എളുപ്പാണ് സെ സൈക്കിൾ ബാലൻസ് വേണമെന്നില്ല പഠിക്കണമെങ്കിൽ അന്നൊന്നും. ഇപ്പൊ അങ്ങനെ എല്ലാവർക്കും സൈക്കിൾ വാങ്ങി. തരു അങ്ങനെ ഒന്നുമില്ലാട്ടോ അപ്പൊ എന്റെ വീട്ടില് ആകെ ഒരു ആണ്. ഓനിക്ക് മാത്രമല്ലാതെ വാങ്ങി കൊടുക്കും.
ആഹ് ഞമ്മുക്ക് ആ ഇപ്പൊ പിന്നെ എല്ലാർക്കും ഒരു വയസ്സ്.
ആ ഇപ്പൊ പിന്നെ ഏത് കുട്ടിയാലും ആണ് പെണ്ണ് അങ്ങനത്തെ വ്യത്യാസം ഒന്നുമില്ല ചെറുതിലെ. ഇവിടെ തന്നെ എത്ര വണ്ടിയുണ്ട്.
ശരിയാണ് അവനെ ഒഴിവാക്കുക ഓരോരു
ഓരോരോ വയസ്സിന് അനുസരിച്ച് വാങ്ങി, ഉം. അത് ഒ രണ്ട് കുട്ടിയുണ്ടെ രണ്ടു കുട്ടികൾക്കും ഉം. ആദ്യയൊക്കെ എന്ന് പറഞ്ഞു ഒരു കുട്ടി ശേഷം. മറ്റേന് കൊടുക്കല്ലന്ന് ഇപ്പൊ അതൊന്നുമില്ല അപ്പൊ രണ്ടാൾക്കും പുതിയത് വേണം അങ്ങനെയാണ്.
ആഹ് അതുശരിയാണ്.
ഉം
പിന്നെ എന്നാ എന്നും ക്ലാസ്സിൽ പോകുവോ അതോ മടി ഇണ്ടോ.
ആഹ് ഞാന് ചെലിപ്പം ആഹ് ഞായറാഴ്ച ഒക്കെ ഞാന് ലീവ് ആകും.
ആഹ് ആഹ് അപ്പൊയൊക്കെ പിന്നെ ആ ലീവ് ആക്കിയതൊക്കെ ഏർ.
അതത് മണിക്കൂറിനാണ് ഓരോ മണിക്കൂറിന് അങ്ങനെ വെച്ച് കൊടുക്കലാണ്.
അങ്ങനെ ആയിരിക്കൂല്ലോ, ആ അങ്ങനെ മണിക്കൂർ അനുസരിച്ച് . ഒരു ദിവസം ഇപ്പൊ എത്ര മണിക്കൂർ പോകാൽ ഒരു മണിക്കൂ
ഒരു മണിക്കൂർ പോവുള്ളൂ, അത് ഞമ്മുക്ക് വേണമെങ്കിൽ കൂട്ടം പക്ഷെ. ഞാനിപ്പോ ഒരു മണിക്കൂർ മതിയെന്ന് വിചാരിച്ചിട്ട്. നമുക്കും വേണ്ടേ കുറച്ചു റെസ്റ്റും കാര്യങ്ങളൊക്കെ എന്തിപ്പോ രണ്ട് മൂന്ന് മണിക്കൂറായാൽ. പിന്നെ വീട്ടിത്തെ പണി കുട്ടികളെ കൊണ്ടുവരലും. കാം നമുക്കൊരു റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഉം. ഇന്ന് ഞാൻ ആക്കം പോലെയൊക്കെ പഠിച്ചാൽ മതിയല്ലോ ഇപ്പൊ അർജൻ്റ് ആയിട്ട് ഒന്നും ഇപ്പൊ.
എന്താ പോയിട്ട് പോയിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടോ.
ആഹ് മാറ്റമുണ്ട്. ഉം പിന്നെ എത്ര പ്രാവശ്യമാണെങ്കിലും നമുക്ക്. പറഞ്ഞുതരും ചെയ്തുതരും.
ഏഹ് ഏഹ് നല്ല ആളായിരിക്കും അപ്പൊ പിന്നെ നമ്മള്. ആ ഫ്രണ്ടിലെ ഏതായത് . കൊഴപ്പില്ലല്ലേ അല്ലെ അല്ല നമ്മള്. ഫ്രണ്ട് ആയതോണ്ട് പരിചയമുള്ള ആളായിതോണ്ട് നമുക്ക് എന്തും പറയാലോ. വേറെ ആരെങ്കിലും ഇണ്ടായാലുണ്ടോ വേറെ കുട്ടികളോ അതോ ഈ ഒറ്റയ്ക്ക് തന്നെ ഇണ്ടായാലല്ലോ.
അവിടുന്ന് ഞാന് ഒരു കുട്ടിയുണ്ട്.
ഏഹ് രണ്ടാളും കൂടെ.
ഉം ഉം അതുകൊണ്ട് ഇപ്പൊ പോവൂല, അല്ലെ ഒറ്റക്ക് ആവുമ്പോ പോവാൻ മടി കാര്യം.
പിന്നെ അവരും ടു വീലർ തന്നെയല്ലേ ഫോർ വീലറിനെ പഠിക്കണ്ടേ. ഏഹ് ഏഹ് ഏഹ് പിന്നെ അവരൊന്നും. നിങ്ങള് അയിന്റെ ഒപ്പം പോകല്ലേ.
ആഹ് ഞങ്ങള് ഒരാൾ ഇല്ലെങ്കിൽ ഒരാൾ ഇണ്ടാവില്ല അങ്ങനെ. രണ്ടാളും ഒപ്പേ പോവുള്ളൂ.
ആഹ് ഉച്ച ടൈമില് ഇക്കരം പോവൂലെ രണ്ട് . അപ്പോളായിരിക്കില്ല ഫ്രീ രാവിലും പറ്റൂലേ അങ്ങനെയല്ലേ.
ഉം രാവിലെയും വൈകുന്നേരം ഒന്നും പറ്റൂല്ല മക്കള ഉണ്ടുമമ്പളെ
ആഹ് ആഹ് ആഹ് അതുകൊണ്ട് പിന്നെ പോവല അയൂലല്ല അത് അത അങ്ങനാണ് പോകൂലേ
ഉം നിങ്ങളോ ഒന്ന് ശ്രമിച്ചോക്കി
ആ പോയോക്കണം നോക്കണം എന്താ പാടയാവാ ഇഷ്ടൊക്ക ഒന്നുംല്ല പേടിയതാ തോന്നണോ ചോട്ടിയൊക്കെ നോക്ക വീട്ടന്നൊക്കെ ഇെ നോക്കലുണ്ട് പിറ്റക്കൊക്കെ ന ശരി പേടി ആ നമുക്ക് കയ്യൂലാച്ചിട്ട് ആ ഒരു മൈൻഡിലാണ് പോകവും അത് നമ്മക്കോട്ട കൂട്ടിയ കൂടില്ലെന്ന് കണ്ടെ
ഉം
അല്ലാതെ നമുക്ക് ഇന്ട്രെസ്റ് ഇല്ലാത്ത ഇന്റെരെസ്റ്റ്‌ ഉണ്ടേ ഏതായാലും ഓക്കെയാണ്
ഉം ഉം ആഹ എന്നാ ശരി
വിളിക്ക കണ്ടിട്ടാ എന്നാ ശരി